ഹലോ ഹലോ
കേൾക്കുന്നുണ്ടോ
വ
ആഹ് കേക്കുന്നുണ്ടോ ഹലോ ആഹ് കേക്കുന്നുണ്ടാ ആഹ് കേൾക്കുന്നുണ്ട് ങ്ങക്കങ്ങോട്ട് കേക്കുന്നുണ്ടോ ഹലോ ങ്ങക്കങ്ങോട്ട് കേക്കുന്നുണ്ടോ ഇങ്ങോട്ട് കേക്കുന്നുണ്ട്
ആഹ് ഇപ്പാണ് കേട്ടൊടങ്ങിയത്
ആഹ് എന്തല്ല വിശേഷങ്ങള്
ക്കെ വിശേഷം ഏഹ്
നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെ ഇന്നപ്പോ കുട്ടിയാക്കാർക്കും സ്കൂളൊന്നുല്ലാലോ ല്ലെ
ആ ഇവിടെയും കുഴപ്പൊന്നുമല്ല നല്ല വിശേഷം ഇന്നിപ്പോ മഴ അങ്ങനെ ഇപ്പ വെയില് കാണാണ്ട് ഇതുവരെ മഴായിരുന്നു
ആഹ് ഇന്ന്പ്പൊ ആ ഇന്ന്പ്പോ വെയിയില് കാണാണ്ടേ എന്നിട്ട് ഡ്രസ്സ ഒക്ക കൊണ്ടോയി ഒന്ന് പുറത്ത് കൊണ്ട് പോയി ആറിയിട്ട്ക്ക്
പൊറത്തിട്ടിട്ട് കാര്യല്ല അയിനി ഇങ്ങനെ മെനക്കട്ട് നോക്കി നിൽക്കണം
അതാണ് ഞാൻ നോക്കീട്ട ഇള്ളേ ഇപ്പം അയ്ന് റ്റ അടുത്തല്ല വെച്ചതോണ്ട് വേ ഓടി പോക അതിന്റെ ഇടട്ട് വൻ കൊണ്ടുവന്ന കൊണ്ടുവ വരാ ആം പിന്നെ വേറെന്താ ഹലോ ഹലോ കേക്കുന്നില്ലേ ഹലോ